ഹലോ
ആഹ് ഹലോ എന്തൊക്കെ വർത്താനം ആഹ് സുഖാണ് എന്താ കിടക്കാറായോ?
ആഹ് കിടക്കാറായി വരുന്ന് ഒരു പത്തു മണി ഒക്കെ കഴിയുമ്പോ കിടക്കും
അതെല്ലെ ഭക്ഷണവൊക്കെ കഴിച്ചോ
ഭക്ഷണവൊക്കെ കഴിച്ച് ചോറായിരുന്നു ചോറായിരുന്നു ആഹ് ചിക്കൻ
ചോറന്നെ കഴിക്കാറ് രാത്രി
ആഹ് രാത്രി ചോറ് ചെലപ്പം ചില ദിവസം ചപ്പാത്തി
അതേല്ലെ ആഹ് അപ്പൊ ചിലടത്തൊക്കെ അങ്ങനെയാണ് രാത്രി ചപ്പാത്തി മതി ഇവിടെ ഉപ്പാക്ക് ചപ്പാത്തിയാണ് ഞങ്ങളെല്ലാരും ചോറന്നഴിക്കല് ഒന്നായിട്ട് രാവിലെ ഒന്നായിട്ടാണ് വെക്കാറ് ഞങ്ങള് പിന്നെ ഉപ്പല്ലേ ഉപ്പാക്ക് പിന്നെ ചപ്പാത്തി മതി പിന്നെ പെണ്ണുങ്ങളല്ലേ ഞങ്ങള്
ആഹ്
ഞങ്ങൾക്ക് അതുവൊക്കെ മതി ഒന്നായിട്ട് അങ്ങ് വെക്കും
അത പിന്നെ
പിന്നെ എന്താ നല്ല വർത്താനം തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് അമ്മ അച്ഛൻ പിന്നെ മക്കള് ഹസ്ബൻഡ് ഇവിടില്ല വെളിയിലാ രണ്ടു പേര്
ആഹ് എല്ലാ എത്ര ക്ലാസ്സിലാപഠിക്കണേ
ഓഹ് മൂത്ത ആള് രണ്ടിലും ഇളയാള് അംഗനവാടിയിലും
അംഗൻവാടിയിൽ ഓഹ് രണ്ടാം ക്ലാസ് ണോ എന്റെ എന്റെ മൂത്ത മോനാണ് മോന് രണ്ടാം ക്ലാസ്സിലാണ്
ഇത് മൂത്തത് മോളാ
മോളാണല്ലേ ആഹ് എളേത് പെൺകുട്ടിയാണ് ആണല്ലേ ആഹ് പത്ത് പത്ത് മാസം ആയിക്കണ് എൻ്റെ കുട്ടിക്ക്
അഹ്
ആഹ് ബുദ്ധിമുട്ട് ആഹ് അതെ വല്ല നോക്കി ഇരിക്കേണ്ട പ്രായമാണ് ഇപ്പൊ ഉറക്കം ഇങ്ങനെ വരികയാണ് ഉം ഉം ഇപ്പളാണ് ഫ്രീ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ഒരു പൂച്ചയൊക്കം ന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇടക്കിടക്ക് ആഹ് അങ്ങനെ എണീക്കും അങ്ങനെയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം നന്നായിട്ട് ഉറങ്ങും പകലും അതെ ആഹ് പകല് അതേപോലെ എന്ത് ചില ദിവസങ്ങളി നന്നായിട്ട് ഉറങ്ങും അല്ലെങ്കിൽ പൂച്ചയാണ് ചിലപ്പോ തോണു പൂച്ചല്ല വേറെ എന്തോ ഒന്നാണ് എന്നൊക്കെ തോണും ഉറക്കൊക്കെ കൊറവാ
കൊറവാ ഇത് മോളും അങ്ങനൊയിരുന്നു പെൺപിള്ളേര് പൊതുവേ അങ്ങനെ ആണെന്ന് തോന്നു ആഹ് മൂന്ന് മൂന്ന് വയസ്സ് വര ഉറക്കമല്ലായിരുന്നു മണി ഒരു മണിയൊക്കെ കഴിയുവാരുന്നുറങ്ങാൻ
രാത്രി
രാത്രിയില്
ഏഹ് ഇവള് ഉറങ്ങും ആഹ് അവളും ഉറങ്ങും എന്നാല് ഇടക്കിടക്ക് ഇങ്ങനെ എണീക്കും ഏഹ് ആഹ് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തൊ തൊട്ടിയിലിടും അല്ലെങ്കിൽ അങ്ങനെ ആട്ടി കൊടുക്കണം പന്ത്രണ്ട് മണി വരെ ഇത്അതന്നെ പണി നമുക്ക് എന്ത് മനസ്സ് ഇനി ഇരിക്കാനോ കടക്കാനോ ഒന്നും പറ്റില്ല അത് കഴിഞ്ഞ് ശേഷം ഓല് കടന്നുറങ്ങും ആഹ് ആഹ്എനി കളിച്ചൊന്നും ചെ യൂലാ മോളങ്ങനെ അംഗനവാടിക് പോവാ
അല്ല മോന് അംഗനവാടി ല്മോള് സ്കൂളിൽ രണ്ടാം ക്ലാസ്സില് ആഹ് മോന് അംഗനവാടിക് പോവും
മോനക്ക് അങ്ങനെ എന്താവായിക്കൊക്കെ ചെയ്യോ രാത്രി പഠിക്കോ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ
ആഹ് പഠിക്കൂ ആഹ് പഠിക്കൂ ഒക്കെ ചെയ്യും ട്യൂഷനൊക്കെ പോകുന്നുണ്ട് അംഗനവാടി ന്ന് വന്ന പിന്നെ അക്ഷരം പഠിക്കേ ട്യൂഷനും പോവും
അതെല്ലെ ആഹ്അതുകൊണ്ട് കൊഴപ്പല്ല ഞാൻ ഇവിടെ അടുത്തുണ്ടോന്നൊക്കെ ഒന്ന അന്വേഷിച്ച അവിടെ എടുത്ത് പോവാനൊന്നും അങ്ങനെ ടീച്ചേഴ്സ്മാരൊന്നും ഇല്ല ഉം ഞാന് ഉണ്ട്ല്ലേ ആഹ്
ആഹ് ഹ ആഹ് ആഹ്
ഞാനൻ ഞങ്ങളെ കുന്നാമ ഉണ്ട് ഓലോട്ഞാൻ ചോദിച്ചോ അപ്പ ഓല്എപ്പളും ഇവിടെ ഉണ്ടാവൂല അതുകൊണ്ട് ആഹ് ഓല് എപ്പോഴേൊക്കെ ശനി ഞായറു അങ്ങനയൊക്കെ വര്യാ എന്നട്ട് പിന്നെ ആഹ് പിന്നെ അയ്മക്ക് നോക്കിയിട്ടില്ല എന്നാലും ഇപ്പൊ കൊഴപ്പൊന്നില്ല ടീച്ചർമാരൊക്കെ ആദ്യം സി ബി എസ് സി അയ്നു അപ്പൊ ഓൻ ഇപ്പം ഇംഗ്ളീഷും ഇപ്പോ മുതൽ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സ്‌ കഴിഞ്ഞു നോക്കുമ്പോ ഇംഗ്ലീഷുല്ല അറിയില്ല ഇംഗ്ലഷ് പഠിക്കാ വേണ്ടിയാണ്ട് അപ്പം ഇംഗ്ലീഷുല്ല മലയാളോല്ല ഒന്നുല്ല അപ്പന്നി പഠിക്ക പഠിക്കണത് മലയാളം ആയിക്കോട്ടെ ഏതേലും ഒന്ന് വൃത്തിക്ക് പഠിച്ചോട്ടെ പിന്നെ ഇതീക്കെന്നെ ആക്കി കേരളാ സിലബസ് തന്നെ ആക്കി അതെല്ലേ ആഹ് ഇവന് ക്കിപ്പം കളിയാണ് കളിന്റെ ഒരു ഇതിലാണ് അത് പഠിക്കാന് ഞാന് നന്നായിട്ടിരിക്കണം ഞാന് പിന്നെ ചെറിയ കുട്ടിയല്ലേ
അതെ
ആഹ് ചെലപ്പം ഇൻക്ക് ഇരിക്കാനാണ് പറ്റൂലയ്നു കഴിഞ്ഞ ഇയറിലൊന്നും ഉം അങ്ങനെയൊക്കെ ഇപ്പളും തന്നെ ഞാനിങ്ങനെ വാണം
ആഹ് വേണം
ഇപ്പം ആഹ് മറ്റ അപ്പത്തിന് മറ്റോൾക്ക് ഒറക്കം വരാറായി ഓളെ ഒർ ക്കം വരുമ്പോത്തന് ഇബൻക്ക് ഒറക്കം വരാനായി ഒറക്കം തൂങ്ങും ഉം
മറ്റേത് കുഞ് ആയോണ്ടേ ഓള്
ആഹ് ഓളും കുഞാണ് ഉം ഓലൊപ്പം തന്നെ നമ്മള് ഇരിക്കണ്ട ഒരു പ്രായം ആഹ് ടീച്ചർമാരൊന്നും കൊഴപ്പല്ല ഓല് പറയും കൊറച്ചാണെങ്കിലും വേണ്ടില്ല ദിവസം വായിച്ചു വിടോണ്ട് ഗ്രൂപ്പില് അവരെക്കൊണ്ട് കഴിയണത് ഉം ആഹ് കയ്യില് ഇല്ലല്ല ഞാന് ഹൗസ് വൈഫ് തന്നെയാ ഉം നിങ്ങളെന്തേലും ചെയ്യണുണ്ടോ ഏഹ് എന്തിനാ പോണെ
ഞാൻ എക്സറ ടെക്നീഷ്യൻ ആയിട്ട്
എങ്ങനെ എക്സ്റേ
എക്സറേ ടെക്നീഷ്യൻ
ഓഹ് ഓഹ് എക്സ്റെ ടെക്നീഷ്യൻ ആണല്ലേ ഉം എവിടെ ആഹ്. റേഡിയോളജി പഠിച്ചായിരിക്കൽ ആഹ് എവിടെ ഏഹ്.
അടുത്ത തന്നെ അടുത്ത് തന്നെയാണ് ആഹ് ആഹ് ആഹ്.
ഏഹ് എനിക്കും തന്നെ നല്ല താല്പര്യ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. ഈ ഒരു മേഖല റേഡിയോളജി ആഹ്. ആഹ് ഞാനങ്ങനെ ചെലോടത്തൊക്കെ നോക്കൊക്കെ ചെയ്തിനു. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു വരെന്നെ ഉള്ളൂട്ടോ പഠിച്ചത്. ഏഹ് ഡിപ്ലോമ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ.
ആഹ് ആഹ് ആഹ് ഓക്കെ ആയിരുന്നു ആഹ് ആഹ്. നല്ലതാ .
ആഹ് അതെ ഡിപ്ലോമ ആണല്ലേ ഉം. ആഹ് എന്തേലും ഒരു ജോലിയൊക്കെ ഉള്ളത് നല്ല തന്നെയാണ് ഇപ്പളും ആഹ്. ആഹ് കുട്ടിനെക്കെ ആക്കി ഇപ്പോ പോ പോവാറുണ്ടാവരിക്കല്ലേ?
ആഹ് ഉണ്ട് ഉണ്ട് വീട്ടില് അമ്മയൊക്കെ ഉണ്ടായണ്ടേ കൊഴപ്പില്ല അമ്മ നോക്കി ക്കോളും.
ആഹ്.
കൊഴപ്പില്ല അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പോയിട്ട് വരാം.
അതെ ഉം. ഉം പിന്നെ അംഗനവാടി പോവോ മോൾ ആഹ് മോന്.
ആഹ് മോൻ അവന് അങ്ങനെ അംഗൻവാടി പോയിക്കോളും കൊഴപ്പ ഒന്നും ഇല്ല.
അതേ അല്ലേ ആഹ് ആദ്യമൊക്കെ മടി ഉണ്ടായിനോ?
ആദ്യയൊക്കെ ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നു. തോനയില്ലാതേ എങ്കിലും കൊറച്ച് കൊഴപ്പ ഒന്നു ഇല്ല.
ആഹ് അവന് അംഗൻവാടി പോകല് തുടങ്ങിയതിന് ശേഷം ആണോ നിങ്ങള് എന്താ ജോലിക്ക് കയറിയത് അതോ അതിന്റെ മുന്നേ തന്നെ പോ പോകു ഉണ്ടായിനോ?
അല്ല അംഗനവാടി പോയതിന് ശേഷാ ആഹ്.
അതിന് മുന്നേ പ അതിന് മുന്നേ പഠിച്ച് കഴഞ്ഞിട്ടുണ്ടാവൂല്ലേ.
ആഹ് പഠിച്ചു കഴിഞ്ഞായിരുന്നു ആഹ്. മോളായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്ന് ഒരു രണ്ട് രണ്ട് അര വയസ്സ് ആയപ്പം പിന്നെ മോനു ആയി പിന്നെ അത്രയും ദിവസത്തെ.
ആഹ് ഉം ഉം.
ഏഹ്.
പിന്നെ ഏഹ് ആഹ് മഴയൊക്കെ ഇണ്ട്. ഇപ്പൊ പിന്നെ തോർന്ന് അങ്ങനെ നിൽക്കയാണ് ഉം.
ഇന്ന് ഭയങ്കര മഴയായിരുന്നു പിന്നെ.
അതല്ലേ ആഹ്.
ഉം ആഹ് ഓക്കെയായി.
ഉം പിന്നെ എപ്പഴ ഒരു ജോലിക്കൊക്കെ പോവാ നൈറ്റ് ഒ‌ക്കെ ഉണ്ടാവലുണ്ടോ?
ആഹ് നൈറ്റ് ഉണ്ട് നൈറ്റ് ഉണ്ട് നൈറ്റ്.
ഉം രാവിലെ ആഹ് എന്നിട്ട് എന്നിട്ട് എക്സ്റൊക്കെ എന്താ രാത്രില് വരോ കേസ് അങ്ങനെ.
ആഹ് രാത്രി വരും.
അതെയല്ലേ ഉം.
ഉം എക്സ്റേ ഉണ്ട്, ഇ സി ജി ഉണ്ട്.
ഇ സി ജി.
ഇ സി ജി നമ്മട ആഹ് അപ്പൊ പിന്നെ രാത്രി പേഷ്യൻ സൊക്കെ വരുവല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് അപ്പ അങ്ങനെ ഉണ്ടാവൂല്ലേ ഉം അപ്പൊ ഇ ഈ എം ആർ ഐ ഒക്കെ ഉണ്ടാവോ രാത്രി?
ഇല്ല ഇല്ല എം ആർ ഐ ഇല്ലടാ എം ആർ ഐ ഇല്ല എക്സ് റേ മാത്രം.
ആഹ് ഇത് അതല്ല അവിടെ റേഡിയോളജി ആഹ് എന്താ അയില്. ഈ സ്കാനിങ്‌ ഇതൊക്കെ രാത്രി അങ്ങനെ ഇണ്ടാവാറുണ്ടോ ചോദിച്ചാ. രാത്രി ഡ്യൂട്ടി ഇണ്ടാവലുണ്ടോ ഓൽക്ക്
ആഹ് ആവിടില്ല അഹ്എക്സറക്ക് എക്സറക്കും പിന്നെ ലാബുകാർക്കും ഉണ്ടല്ലോ ലാബ് ടെക്നീഷ്യൻ അവർക്കും ഉണ്ടല്ലോ
ആഹ് ഓലതു അറിയാ ഓലത് നഴ്സുമാർക്കൊക്കെ. ഇനി ഇബെർക്ക് ഈ റേഡിയോളജിലോൽക്ക് ഇണ്ടോന്ന്. അത് ഇൻക്കറിയ എക്സറെ ഇല്ലതൊന്നു ഇൻക്കറില്ല അയ്ന് രാത്രി
അഹ് അഹ് ആഹ് ഉണ്ട് ഉണ്ട്
ച്ചെ നൈറ്റ്‌ ഇൻ ഇണ്ടാവോന്ന്ല്ലത്
നൈറ്റ്‌ ഉണ്ടോ ഈ രാവിലെ ഒക്കെ എന്തെങ്കിലും വീഴുന്നോരോ അങ്ങനൊക്കെ ഉള്ള രാത്രി വരെ ഇരിക്കും വേദനയില്ലെന്ന് പറഞ്ഞു രാത്രി ആകുമ്പഴത്ത കഴികും ഫ്രാക്ചർക്കെ ആയി പിന്നെ കൊണ്ടുവരും. പിന്നെ ആക്സിഡന്റ് പറ്റി ഫ്രാക്ചർ ആവുന്നവരൊക്കെ വെരും
ഏഹ്
പിന്നെ ഈ സി ജി പിന്നെ നമുക്ക് എപ്പഴും ഇടുക്കുവല്ലോ
ആഹ് അതെ അതെ ആഹ് അതെ ഈ പെട്ടെന്നൊക്കെ വന്നാ വന്നാല് ആഹ്
ആഹ്
ആഹ് ഞാൻ ചോയ്ച് ഇതിന്റെ എമർജൻസി ഉണ്ടാവും ഉം
ഒണ്ട് ആഹ് ആഹ്
വർക്കൊക്കെ എങ്ങനെ പോണു. രാവിലെ എത്ര മണിക്ക് പോവും
രാവിലെ ഒരു എട്ടരക്ക്പോണം. അഞ്ചര വരേ ഡ്യൂട്ടി പൈട്ട് ആഹ് അടുക്ക് അടുത്തായതോണ്ടോരു എട്ടേകാൽ കഴിഞ്ഞ് എറങ്ങിയാമതി ഇവിടുന്ന്
ഓ എടുത്താണല്ലേ ആഹ് ന
വീലർ ഉണ്ടായോണ്ടെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ഞാൻ ടു വീലർ ഓടിക്കാൻ നോക്കിയതായിരുന്നു ഞാൻ വീണ് ഞാൻ പിന്നെ ഞാൻ അയിമ്മക് നോക്കിട്ടില്ല എനിക്കിഷ്ടാണ് പെൺങ്കു പെണ്ണുങ്ങളെക്കെ ഇങ്ങനെ പോണത് കണ് ണത് ആ ഇൻക്ക് ഇഷ്ടാണ് ഏഹ് ഇണ്ടലേ അഹ് ഉം
ഏഹ് സൈക്കൾ ബാലൻസ് ഉണ്ടായിന്നോ
ഇല്ല സൈക്കിൾ ബാലൻസ് ഇല്ലായിരുന്നു
ഇല്ലലേ ഏഹ് പഠിക്കാ പോയിനോ
ആ പഠിക്കാന് എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു അതിലാ ഞാൻ പഠിച്ചത്. പിന്നെ ഏഹ് എട്ടെടുക്കാൻ മാത്രം
ഉം
ലൈസൻസ് ഉണ്ടേൽ മാത്രം പോയി കൊറച്ച് ദിവസം വണ്ടിയങ്ങനെ പഠിച്ചു
അതേലെ ഉം ഞാൻ പിന്നെ ഉയണട്ട് ഇൻക്ക് പേട്യാണ്
ആഹ് ആഹ്
ഇനി എന്തേലൊക്കെ നോക്ക്യക്കണം ഇവടെ ഇപ്പ പറയും. എന്താ കാറും വ ഇതൊക്കെ ബൈക്കൊക്കെ ഇണ്ടൊ ഇവടെ ഇപ്പാക്ക് എങ്ങട്ടേലും പോണം എന്നുണ്ടെങ്കിലൊക്കെ ഇനി ചെല്പ്പോ ആഹ് എന്തേലു ആവശ്യത്തിന്നൊക്കെ അനക് ഇത് പഠിച്ചുടെ എന്നൊക്കെ ചോദിച്ചി എന്നോട്
സത്യം പഠിക്കുന്നത് അത്യാവശ്യവാ പഠിക്കാനക്കെ നല്ലതാണ് നമ്മുക്ക് എവിടെങ്കിലും പോണമെങ്കിലുംക്കെ ഒരാളെ ആശ്രയിക്കേണ്ട
അതെ അതെ അതെ അതാണ് ന്നാ ശരിട്ടോ ആഹ് ആഹ് വിളിക്കാ